അലേ.
ആഹ് കേക്കാം കേക്ക.
എന്താ വിശേഷം.
ഓഹ് സുഖായിട്ടിരിക്കിന്ന്.
ഫുഡ്‌ കയിക്കലൊക്കെ കഴിഞ്ഞോ.
ആഹ് രാവിലത്തെ കഴിച്ച് ഇനി ഉച്ചക്കത്തെ ആയി. അതിനി ഒരു ഒരുമണി ഒന്നര ആകുമ്പഴത്തിനും കഴിക്ക്യും.
ആഹ്.
ഉം അവിട രാവിലത്തെയൊക്കെ കഴിച്ചോ.
ആഹ് രാവിൽത്തെ കഴിഞ്ഞു ഉച്ചകത്തതായി താ. ഉമ്മ തൊടക്ക്ണ്ട് അങ്ങന ഓരോന്നോരോന്നാവ്ണ്.
ഉം ഉം സ്പെഷ്യല് വല്ലതും ണ്ടോ.
ഹലോ ഹലോ ആഹ് പഠിക്ക്യാണോ. കേക്ണ്ട് കേക്ണ്ട്.
ആഹ് പഠിക്ക്യുവല്ല ഞ വർക്കെയ്യുവാ.
ആഹ്.
ഉം ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ട് വർക്കെയ്യുവ.
ആഹ് അ കൊള്ളാല്ലോ.
ഹമ അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എട്ടര യായപ്പോ വന്ന്
നാ ങ്ങനെയണങ് പോയി ചതവള്ളതൊക്കെ എത്ര സക്കൊണ്ട മാറ
എന്തോ
ഈ കയ്യൊക്കെ ചതഞ്ഞാലേയ്
ആഹ്
എത്ര ദി ദ് ദിവസം കൊണ്ടാ മാറാ
അത് ഡോക്ടർ അല്ലയടോ പറയാ നമ്മള് എക്സറേ എടുത്ത് പ്ലാസ്റ്റർ ഉണ്ടെങ്കി അത് പറയൂ അത്രയേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും നമ്മൾ നോക്കത്തില്ലല്ലോ ടാ
പ്പോ ഞാന് ന്റെ കയ്യി പ്പോ ചതഞ്ഞിരിക്ക ചതവന്ന്ഞ്ഞാല്
ചതവല്ലം ഉണ്ട്
ആഹ്
തെനിക്ക് തോന്ണ് ബാൻഡേജ് ചുറ്റുമ്പ് അങ്ങ് മാറുവായിരിക്കും ഡോക്ടറെ കാണിക്കുമ്പോഴേയ്
ഡോക്ടറെ കാണിച്ചു ശ്ശെ എനിക്ക് എത്രെ രണ്ടാം തീയാണ് ഞാൻ ഡോക്ടറെ കാണിച്ചത്
ആഹ്
ഇപ്പൊ ഇന്നലെയും ഇന്നും എന്താ ഷോൾഡർ ആയ കാരണം കഴുത്തില് ഒരു വള്ളി ഇട്ട്ക്കാണ് അല്ലെങ്കിൽ ബേഗ് ഇടാൻ പറഞ്ഞു
ആഹ് ആ ബായി ഔ അത് കൊറച്ച് സ് ഇടുമ്പോ അങ് മാറുടാ മറ്റേ ഫ്രാക്ചറുഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാ
ആഹ് അല്ല മറ്റേ ക്സ്റയിൽ കറക്റ്റ് കാണാൻ പറ്റു
പറ്റും ചതവിന്റെ
ചതവിന്റെ കാണാൻ പറ്റ്ണ്ട്.
അല്ലതെ അമ്മടെ ബോൺസിന് ഫ്രാക്ചർ അങ്ങനെ ഒടിവോ അങ്ങനെന്നും ഇല്ലല്ലോ.
അങ്ങനൊന്നുല്ല പശേ എന്താച്ചാല് ഞാൻ ഉളിക കുടിക്ണ്ട്. ഗുളിക കുടിക്കുമ്പോ ഒരു ത്ണ്ട് പശേ രാത്രി അതേപോലെ എണീറ്റ പാടൊക്കെ. നമുക്ക് ആ ബാക്ക ഒരു കുത്തിണ്ട് ആഹ് കുത്ത് ട്ട പോലെക്കാരം.
തന്നാതങ്ങ് അത് ഷോൾഡർ ബാഗ് ആടീ അത് ഇടുമ്പോ അങ്ങ് മാറും ആ പറയുമ്പോസ്
അങ്ങനത്തെ കേസൊക്കെ വരുമ്പോ പിന്നെ നമ്മൾ എക്സ്റേ എടുക്കണ്ടി വരോ?
ആഹ് സാധാരണ നമ്മള് എന്തെങ്കിലും ഇങ്ങനെ വീണയാന്നോ.
ആഹ് വീണതാ പ്പൊ മഴക്കാലല്ലേ എൻ്റെ വീട്ടന്ന് അ അറങ്ങണോടുതൊരു ചെരിവാണ് ചെരിവ് അറഞ്ഞാല് ഒരു അറക്കം പോലെ.
ആഹാ ആഹ്.
കോൺക്രീറ്റ് ചെയ്തതൊണ്ട് പിന്നെ കട്ടഇട്ടതും ആണ്
ആഹ്.
രണ്ടും കൂടി ആയതോണ്ട് മഴക്കാലത്ത് നല്ല വെള്ളം വിക്മ്പോ. പായല് പി ടിക്കല്ലോ.
ആഹ്.
ആ അങ്ങനെ അവടെ എറങ്ങണോ ടുത്ത്ൻ്റെ കയ്യ് ഷോൾഡറടിച്ച് വീണു.
പീണ് ആഹ്.
അങ്ങനെ വന്നതാ.
ആഹ് അപ്പൊ നമ്മള് ഫസ്റ്റ് വേദനയാന്ന് പറയുമ്പോ ഡോക്ടർ പറയും എക്സറേ എട്ക്കാൻ എക്സറേ എടുത്ത് നോക്കുമ്പോ അതാ വുമ്പോ ചതവോ ഒക്കെ ഉള്ളെങ്കിൽ ബോൺസിന് മറ്റു കൊഴപ്പന്നും ഇല്ലെങ്കി. ഇങ്ങനെ ബാഗ ഷോൾഡർ ഭാഗോ അല്ലെങ്കിൽ മറ്റേ ബാൻഡേജ് ചുറ്റുന്ന ബാഡേജ് പോലത്തെ ണ്ടല്ലോ. അതോ അതൊക്കെ എടതൊള്ളു.
അല്ലാ ഇപ്പ അതേപോലെ തന്നെ അഞ്ചു ദിവസത്തെ ഗുളികിം കാര്യങ്ങളൊക്കെ തന്നിട്ട്ണ്ട് ഇനി വേദ. നി ഇണ്ടെങ്കി പോയി കാണിക്കാനാ പറഞ്.
ആഹ് വേദന ഉണ്ടെങ്കിൽ ചെലപ്പോ ഒന്നുടെ എടുത്തു നോക്കായിരിക്കും എക്സ്റേ.
വേ വേദന ഇണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണിക്കണം നമ്മള്.
ആഹ് ആഹ് വേദന ഇല്ലെങ്കി കാണിക്കണ്ട ഇതങ്ങ് മാറുവല്ലോ ഓ മാറിയി ട്ട നമുക്ക് പിന്നെ വേദന ഇല്ലാത്തത്. പിന്നെ ഷോൾഡർ ബാഗ് ഇട്ടേ ബുക്കുന്നൊണ്ട് ചെലപ്പോ ഒന്ന് കാണിക്കേണ്ടി വരും.
ആഹ്. പൊർത്തന്താ വെയില്ണ്ടോ മഴേ?
അയ്യോ മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പം ഒന്ന് തെളിഞ് വെയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്.
ആഹ്.
ഉം. ക്ഷെ എപ്പഴാ വീണ്ടും മഴയാവുന്നന്ന് അറിയത്തില്ല.
കാലാവസ്ഥ മാറി മറിയുകയാണ്.
സത്യം കാലാവസ്ഥ മാറി മറിയുകയാണ് ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ.
പ്രതീക്ഷിക്കരുത് മഴയാണോ വെയിലാണോന്ന് ഇപൊന്ന് വെയി വെയില് ഒന്ന് പ്പോ പോയി. ഇപ്പൊ അവിട്ന്നതാ ഇങ്ങനെ വെയില് വര്ണ്.
ആഹ് ഹാ. ഇൻ ഡ്രസ്സ് ഒത്തിരി ഉണ്ടായിരുന്ന് കഴുകി ഇടാന് അതൊക്കെ. കഴുകി ഇട്ട് വെയില് കണ്ടോണ്ട് ആർക്കറിയാം ഇച്ചിരി കഴിയുമ്പം മഴയാകൂന്ന്.
വാഷിംഗ് മിഷീനില്ലേ.
ഇല്ലടാ വാഷിംഗ് മെഷീൻ ഇല്ല അല്ലാതാ മ്മള് കഴുകുന്നത്.
ഒന്നൂടെ സുഖാണ്. പശേ തുണ്യൊക്കെ കറക്കി ട്ത്താല്. കറക്കിട്ക്കാന്ന പറഞ്ഞാ നമ്മളത് ഒണക്കൊല്ലോ അതിലന്നെ.
ആഹ് അത് തന്നെ അത് ശരിയാ
അങ്ങനെ ഒണക്കിയെടുത്താല് വേഗം ഒണങ്ങി കിട്ടും.
അഹ് ശെരിയാ
ഉം പിന്നെ നോക്കിയിരിക്കണം നമ്മള്
ഉം
ഞാനീ പറഞ്ഞപോലെ ഇപ്പ പണിയൊന്നുല്ല നോക്കിയിരിക്കാ
നോക്കിയിരിക്ക്യാ
കയ്യ് ചതഞ്ഞ കാരണം ഇന്നാ ഒന്നും ചെയ്യാനും പറ്റൂലല്ലോ
അത് ശരിയാ. വീട്ടീ മക്കളൊക്കെ അല്ലിയോ മാരേജ് കഴിഞ്ഞ അല്ലിയോ?
മാരേജ് കഴിഞ്ഞിട്ട് നാലു വർഷായി. ഒരു മോനൊള്ളു. ഒരു മോന് ആളതാ ഉമ്മാടെ ഫോണ് മ്മേ അവ്ടെ ഇരിക്ക്ണ്
ഒരു വയസായോ അതോ രണ്ട് വ
ഇല്ല ആൾക്ക് നാല് വയസ്സാവ്ണ് സെപ്റ്റംബർക്ക് നാലാവും
നാലാവും ആഹ് ഉം അങ്ങൻവാടിയിലൊക്കെ വിടാൻ തൊടങ്ങിയോ
അംഗലവാടിയില് ഭർത്താവിന്റെ വീട്ടില് അവ്ടെ അടുത്തൊന്നു ല്ലാ
ഇല്ല ഉംഉം
ഇന്റെ വീട്ടിലാണെങ്കിലും ഇബട്ന്ന് പോവുമ്പോ ടീച്ചർമാര് കൊണ്ടോവും പക്ഷേ അയക്കാറില്ല.
ഇല്ല ഉം ഉംഉം
നമ്മള്പ്പോ ഇങ്ങട്ട് വരാ ഒരു പയിനഞ്ചീസ് ഇരുപതീസ്ത്തെ ലീവിനല്ലേ
ആഹ്
പിന്നെ കൂടുതലും അവ്ടത്തന്നെ അല്ലേ
ആഹ് ഉള്ളത് എനിക്ക് രണ്ടു പേര് ഒരാള് രണ്ടിലും ഒരാള് അങ്ങനവാടിലും പഠിക്ക്ണ് ഉം മോള് രണ്ടാം ക്ലാസ്സില് മോന് അങ്ങനവാടിയില് ഉം
മോളാ ചെർത്?
അല്ല മോളാ മൂത്തത്
ഓഹ് ചെറ്ത് മോനാവുല്ലേ
ചെറ്ത് മോനാ
ഉം
ഉം ഉം രണ്ടു പേരും ഇപ്പ ഉണ്ട്
ഭർത്താവ് നാട്ടിലെന്നെ
ഹല്ലല്ല വെളിയിലാ ഉം വീട്ടീ അമ്മേം അച്ഛനും ഞാനും പിള്ളാരും മാത്രം
ഇങ്ങളെ വീട്ടിലാണപ്പൊ
അല്ലല്ല ഹസ്ബഡിൻ്റെ വീട്ടിലാ
ആഹ്
ഉം പിന്നെ ഉച്ചക്കെന്താ ഫുഡൊക്കെപ്പോ
ഉച്ചക്ക് പേ മീൻ വാങ്ങിച്ച് പിന്നെ മോരുകറിയുണ്ട് തോരനുണ്ട്
ഞ്ഞ്ങ്ങള് പോൺണ്ടോ ഭക്ഷണങ്ങളൊക്കെ
ആഹ്
ഇല്ലാ വെന്ത മറ്റ് ഞങ്ങളെ അപേക്ഷിച്ച് ഇങ്ങളതൊക്കെ കൊറച്ച് സ്പെഷ്യലാ സ്പെഷ്യല്ന്നല്ല ഇങ്ങളെ രീതീ കാര്യങ്ങളൊക്കെ വേറല്ലേ
ആന്ന്
അപ്പോ
ക്ക് അല്ല ഇഷ്ട്ടാട്ടോ എന്റെ ഞാ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പളേ അൻ്റെത് നല്ല അറങ്ങീറ്റ് കൊറച്ചായിട്ടൊള്ളൂട്ടോ
ഉം
കോളേജിലൊക്കെ പഠിക്കുമ്പോ കൊണ്ട് രും നമ്മളിപ്പി ഈ പയറുപ്പേരി ഇണ്ടാക്കുമ്പോ പയറ് മാത്രം അങ്ങനെല്ലേ ഇണ്ടാക്ക ഇങ്ങളത് തോരനാക്കല്ലേ ചെയ്യ
ആഹ് തോരനാക്കും തേങ്ങയൊക്കെ ചതച്ചിട്ട്
ആ
ഉം
അതിനങ്ങള് ഫുള്ള് ഒരു വ്യത്യസ്തമായ ഭക്ഷണ രീതികളാ ഇങ്ങക്ക്
സത്യം
ഉം ഞങ്ങളെ പോലെല്ല
പിന്നെ അധികം ഇങ്ങള്ങ്ങനെ മാംസങ്ങളൊന്നും അങ്ങനെ കഴിക്കൂലല്ലോ
ആഹ് ആ അത്രയും കഴിക്കത്തില്ല
കൂടുതലും പച്ചക്കറി അങ്ങനല്ലേ
ആഹ് ന്ന് കൂടുതലും തിരിച്ച്
ചെല ഒരു ദിവസം മാംസം പിന്നെ പച്ചക്കറി കൂട്ട്ണ്ട് പക്ഷെ കൂട്ട്ണ് അധികം ആൾക്കാരും അങ്ങനെ പച്ചക്കറി കൂട്ടൂല
ഞങ്ങക്ക് കൂടുതലും ഫിഷാടാ എപ്പഴും ഞങ്ങക്ക് കൂടുതലും മീനാ വാങ്ങിക്കുന്നത്
ആ
ആ
മറ്റേ എർച്ചിക്കെ കൊറവവുലേ
എറച്ചിയൊക്കെ കൊറവാ എങ്കിലും വാങ്ങിക്കും അങ്ങ് എപ്പഴും ഇല്ല ആഴ്ചേല് ആഴ്ചലൊന്നും ഇല്ല
ഞങ്ങൾതും എറച്ചൊക്കെ ഇങ്ങനെ കൊറവന്നെണ് അങ്ങനെ ആഴ്ചേലന്ന് പറഞ്ഞാ ചെല ദിവസങ്ങളില് പ്പോ വെള്ളിയാഴ്ചല്ലേ അപ്പൊ എല്ലാ വെള്ള്യാഴ്ച്ചേം പണ്ടത്തെ പോലല്ല എല്ലാ വെള്ള്യാഴ്ച്ച കിട്ടൂലങ്കിലും നമുക്ക് തോന്നല്ലോ ഇനി വെള്ളിയാഴ്ച ഇണ്ടാക്കാന്നുള്ള ഒര്ത് അങ്ങനെ കൊന്നും പിന്നെ എന്ത ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ വേങ്ങും അങ്ങനെണ് പക്ഷേ ന്നാലും നമ്മള് കൂടുതലും ഈ മീനും മീൻകറി പിന്നെ പച്ചക്കറി കൊറവാവും
പച്ചക്കറി. ഉം
ശരിക്കും പറഞ്ഞ പച്ചക്കറിയാ നമ്മള് കൂടുതല് കഴിക്കണ്ടത്
കഴിക്കേണ്ടത് ശരിയാണ്
മീനിലും കാത്സ്യം കാണും ന്താ അയണോക്കണ്ടാവും.
ആന്ന് ഇവിട മോക്കാണങ്കി പച്ചക്കറീ പറഞ്ഞ സാധനം വേണ്ട ആഹ് പച്ചക്കറി തിന്നത്തില്ല. പാല് കുടിക്കത്തില്ല. ഒന്നും ചെയ്യത്തില്ല.
പാല് പൊതുവേ ഇപ്പത്തെ കുട്ട്യോക്ക് പറ്റൂല
ആഹ് പറ്റത്തില്ല. ശര്യാ
ഉം ഉം ഉം ഉം ഉം
കൊടുക്കൂല
ഉം കുടിക്കത്തിലല്ല്യോ
ഉം പക്ഷേ പാൽച്ചായ കുടിക്കൂ പാൽ ആ പാലോണ്ട് പായസോക്കെ ഇണ്ടാക്ക്യാല് അത് കുടിക്കും ക്ഷേ പാല് കുടിക്കൂല
ഉം പക്ഷേ ഇവടെ മോൻ തിരിച്ചാട്ടോ മോൻ എന്തും കഴിക്കും
ആഹ് ഹാ അത് കിട്ടലാ. നല്ലൊരു കിട്ടലാട്ടോ.
ഉം അവന് എന്തും കഴിക്കും. ഉം അവനങ്ങനെ പ്രത്യേകിച്ച് അത് വേണ്ട ഇത് വേണ്ട അവന് ഒരു നിർബന്ധോണ്ട് എരിവ് വേണ്ട തോനെ.
ആ ഇവിടെ എന്റെ ഉമ്മയും അങ്ങനെ പറ്റൂലാന്ന് പറഞ്ഞാ രണ്ട് ദിവസം എക്സ്ട്രാ അതൊന്ന്ണ്ടാക്കി തെരും
ന്താ തിന്നാല്ന്നോച്ച്
ആഹ് ആഹ് എരിവ് മാത്രം അവന് കൊടുക്കരുത്. അല്ലാതെ മധുരമുള്ള എന്തും. ആം കൂടുതലും അവന് മോര് കറ്യാ ഏറ്റവും കൂടുതൽ ഇഷ്ടം.
എരിവെന്തേ?
എരിവ് അയാക്ക് വേണ്ട
ഉം കഴിക്കാത്തതാണോ? അതോ വല്ല അലർജി അങ്ങന എന്തേലും?
അല്ല അലർജി അല്ല. കഴിക്കാത്തതാ
ആഹ് ആള് കഴിക്കാത്തതാല്ലേ?
ഏഹ് എങ്കില് ഞാൻ എടയ്ക്കിടയ്ക്കൊക്കേ കൊടുക്കും. അന്നേരം പറയും എനിക്ക് എരിവ എരിവ തിരിയ പിള്ളേര് വന്നേന്നും പറഞ്ഞ്
അപ്പോ ഇങ്ങളപ്പോ പൊറത്തൊക്കെ പോയി പ ഭക്ഷണം കഴിക്ക്വോ?
ആഹ് കഴിക്കുവെട. ഹസ്ബൻ്റില്ലല്ലോ. ഹസ്ബൻഡ് വരുമ്പഴൊക്കെ ഉള്ളു.
ആഹ്
അതങ്ങനെ പോകത്തില്ല. ഞാനാ ജോലിക്കങ്ങ് പോവേം ചെയ്യും. പിന്നെ ഇതിനൊന്നും സമയോം ഇല്ല.
കൊറവാവുല്ലേ?
ആഹ് സമയം കൊറവാ
പൊതുവെ നാട്ടിലുള്ള ഭർത്താക്കന്മാരുള്ളോരാണ് കൂടുതലും പൊർത്ത്ന്ന് ഭക്ഷണം കഴിക്കാ
ആന്ന്
മറ്റോരത ആഹ് ആയിക്കോട്ടെ
ആഹ്